ലോ ആ കേക്കണ്ട്
ഉം എന്താ വിശേഷം
ഉം
എന്താ പരിപാടി
ആ ഫുഡൊക്ക കഴിച്ച് ഇരിക്കാണ്
സ്പെഷല് എന്തായനു സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ലാ
ഉം സ്പെഷ്യൽ ഒന്നുല്ലേ
ഏ
ഏ ഇന്നെന്തായനു
സാമ്പാർ
ഓ പ്പ അതന്നല്ലേ സ്പെഷ്യല്
ഉം സാമ്പാറും
ഉം പപ്പടോം അച്ചറും കു ആനാ
ഏ
മക്കളുണ്ട് വീ ഉം ശരി സ്കൂൾ പോയില്ലാരും
സ്കൂള് പോ ആ ഓല് സ്കൂൾക്കൊകെ ഒരാള് നാലിലും ഒരാള് ഒന്നാം ക്ലാസ് മുത്തതാൺക്കുട്ടി ആ മൂന്നണ്ണ ഒന്ന് ചെറുതെട്ടാമസായതാ
ഏട്ടാ മസാധനാ ശബ്ദം
ആ അതന്നെ ഇവിടെ എന്റെട്ത്ത് ക്കണത്
ഉം ശരി
ഉം പിന്നെന്താ നിങ്ങള നിങ്ങളക്ക വിശേഷം എന്താ
നല്ലതന്നെ സുഖായിട്ട് പോണ്
ഉം മഴ ഇണ്ടാർന്നോ
മഴ ഇപ്പളില്ല ചെറിയൊരു വയിലുല്ലാ മഴയുല്ലാത്ത കോലത്തില രണ്ടും എപ്പോഴും വരും എന്നുള്ള ഏത് നിമിഷം പ്രതീക്ഷിക്കാവുന്ന നിലേല
ഉം ഇല്ലേ ചൂടാണ് ഉം
നല്ല ചൂടാ
നല്ല ചൂടൊന്നുല്ല
നാലും ചൂട്
ഏ
ട്ടി ചൂട് ല്ലേ
ഉം
മോള പേരെന്താ
പേര് സ്വപ്ന
ഏ
പേര് സ്വപ്ന ങ്ങള പേരോ
അതല്ല മോള പേര്
മോള പേരോ
ആഹ
ഇന്റല്ലേ
നിങ്ങളെ ക്കു
കുട്ടിന്റെ പേര് നെഹ്സാനെന്നാണ് ഓ ഓൻ ആൺകുട്ടിയാണ
തന്നെ ആഹ
ആൺകുട്ടിയാണ് അവന്റെ പേര് നഹ്സാനെന്നാണ്
ച്ചിട്ട മോള പേര് ചോയ്ച്ചത് ശരി ഇങ്ങളെന്തേ പഠിച് പഠിക്കാണ് സ്റ്റഡിണ്ടോ
ഏയ് പഠിക്കണൊന്നുല്ല പഠിത്തൊക്കെ പ്ലസ് ടു വരെണ്ടായിട്ടുള്ളു പിന്നെ അയ്ന് ശേഷം പഠിച്ചിട്ടൊന്നുല്ല പിന്നെ ഞാനിങ്ങനെ ക്രോർക്കെറ്റ് വർക്കൊക്കെ ചെയ്യ ക്രോചെ ക്രോശെവർക്കില്ലേ
ക്രാഫ്റ്റ്
ആഹ
അക്കെ ചെയ്യോ
ആ
ഇപ്പളും ഉണ്ട്
ഇപ്പളും ഉണ്ട് സ്ലൈഡോ ബേഗോ എന്തെങ്കിലും വേണെങ്കി ന്നോട് മെസ്സേജ് അയച്ചാ മതി വാട്സപ്പില്
ഉം ഉം അയ് ശരി ബിസിനസ്മാൻ ആണ് സോറി ബിസിനസ് വുമണ
ആഹഎന്താ വല്യ സ്ലൈഡുകളൊക്കെ കൊറിയർ അയക്കാന് ബുദ്ധിമുട്ടെക്കാ അത് നാപ്പത്റുപ്യക്ക കൊരിയർ ചാർജ് കൊട് കൊടുത്തിട്ടേ നമ്മള് ഇരുപ റുപ്യേന്റെ സ്ലൈഡ് കൊടുത്താല് നമ്മക്ക് മൊതലാവൂലല്ലോ അപ്പൊ ബേഗ് വേഗൊക്കെ
ബേഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്ട്ടോ ഇരുന്നൂറ് മുന്നൂറൊക്കെ ഉള്ള റേറ്റ് രസമുള്ള ബേഗ് ഉണ്ടാക്കി ത
ഉം പക്ഷെ എനിക്ക് കൊറച്ച് മോഡൽസ് മോഡൽസ് ഇവിടെ ണ്ടേ
ട്ടെന്തീക്ക ഒന്ന് ഹൈവുഡ് ണ്ട് ട്ടോ ഏ നമ്പറല്
ആ ആ ആവശ്യം എന്നാ വാങ്ങാലോ കുറെേ വേറായി തുടങ്ങിട്ട്
കൊറച്ച് ആ രണ്ട് മൂന്ന് മാസായി തുടങ്ങിട്ട് ഞാൻ പ്രസയിച്ചിട്ട് ഏ രണ്ട് മൂന്ന് മാസായി തുടങ്ങിട്ട്
അ ശരി ന്ത് ബിസിനസ് ചെയ്തീനോ ഹല്ലോ അഞ്ച പഠിച്ചീനിയോ
ഏ പഠിച്ചിട്ടില്ല അത് ഞാൻ യൂട്യൂബ് നോക്കി പിന്നെ ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഓർമ്മക്കേ ചെയ്തതാണ്
അയ് ശരി പിന്നെ അത് കണ്ടിന്യൂ ആക്കി ഉം ഓർഡറൊ കണ്ടോ
ആഹ ഓടറൊക്കെ കിട്ടണ്ട് ചെലവാണ് ഉണ്ടാക്കിച്ചോക്കെ
ചെലവാവുണ്ടോ
ആ ചെലവാവണൊക്കെ ഉണ്ട് എന്നാലും സ്റ്റോക്ക്ണ്ട് കൊറച്ച് കടേല് കൊണ്ടോയി ച്ചതൊക്കെ ഫുളള് ചെലവായിട്ടൊന്നും ഇല്ല
കടയിലും കൊണ്ടക്ക് കടുണ്ടങ്ങക്ക്
നടടല്ല
ആഹ
അടുത്തെ അടുത്തുള്ള കടാണ് അവിടെ കൊണ്ടപോയിും ഫാൻസി കടയിലേ ചിലവാവാൻ ക്രൈഡളൊക്കെ
ആഹ് അ സ്ലൈഡ് എന്താ സാധനം മനസ്സിലായില്ല
തലമ കുത്തണ ഇല്ലേ
സ്ലൈഡ് ഓഓ അതൊക്കെ ഉണ്ട്
ണ്ട് ഞാൻ ഫോട്ടോ വിട്ടരണ്ട്
ക്കട്ടെ ശരി വേറെന്താ പഠിചീനീ
വേറൊന്നും പഠിക്കുന്നില്ല പിന്നെ തയ്യല് കൊറച്ചൊക്കെ അറിയ
അതെ
ചിർനേന ഓൻലൈൻ ആയിത്ത
ഉം ശരി
ഉം
ഹസ്ബന്ഡ ഉണ്ടോ നാട്ടിലുണ്ടോ
ആഹ് നാട്ടിലുണ്ട്
ഉം അങ്ങനെ നിങ്ങളരു ബിസിനസ്സ് തുടങ്ങിയതാണ്
ആഹ
ഓനിന്നെ കൊണ്ടേ അങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയുന്നറിയ കൂടുതൽ ഓഡർസ് കിട്ടുന്നറിയോ ഇങ്ങനെ വന്നീ എപ്പോഴെങ്കിലും ഇവരി ഇങ്ങനെ ഓഡർസ് വെന്നിനോ നോക്യ
ഇല്ല ആരും തന്നിട്ടൊന്നുമില്ല
നിങ്ങൾ എല്ലാരോട് പറയണ്ടി എന്നാൽ ക്കുമ്പോഴൊക്കെ
ആഹ പറയണം
പറയുമ്പോ അവിടുത്തേക്ക താല്പര്യമുള്ള ആൾക്കാരൊക്കെണ്ടാവല്ലേ ബിസിന എന്തായാലും ചെയ്യത് രണ്ട് ബിസിനസ്ന്നെയാണ് നിങ്ങള് ബസ്സിന് നമ്മ ചെയ്യുന്ന ബിസിനസ്തന്നെ യാണല്ലോ
ആഹ
അതും കൂടി ഉപകാരവും
ആഹ
അല്ലേയുള്ളു
ഓ ഓന കരയുണ്ട ഓന മൂത്രം വക്കണ അപ്പൊ ഞാൻ ശരിയക്ക
പിന്നെ ശരി
ഏ
അത് ശരി
ആഹ
മക്കൾക്കെല്ലാം പഠിക്കോ
മക്കളോ പഠിക്കുക ചെയ്യും അത്യാവശ്യത്തിനൊക്കെ
മൂത്ത ആൾ പെൺകുട്ടിയ
ആൺകുട്ടിയാണ്
രണ്ടാമത്തേളോ
രണ്ടാമത്തെ പെൺകുട്ടി
പെൺകുട്ടി ആ
ഓള ഒന്നാം ക്ലാസ്സില് മറ്റോ നാലാം ക്ലാസ്സില്
ഇപ്പാ ആരാ ഒമ്പതിൽ എത്തിയത്
ഒമ്പയിലല്ല നാലാം ക്ലാസ്ന്നാ പറഞ്ഞതേ
അയ് ശരി ഒന്നിലും നാലിലും ആണല്ലേ
ആഹ്
ശരി ഹസ്ബൻ്റിന് എന്താ ജോലി
ഏഹ്
ഹസ്ബൻഡിന് എന്താ ജോലി ചോദിക്കാ അത്‌ എന്തിനാ
ഇന്ന് ശരിയാക്കട്ടെ
ടൈമായില്ലല്ലോ
ആവട്ടെ
ഏഹ്
മൂത്രഴിച്ചിക്ക് എന്തൊക്കെ കാട്ടണത്
അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റൂലാന്നുള്ളതല്ലേ നിയമം
മ്മ് ഹലോ
ഓഹ് ഒന്ന് ചെറ്തായിട്ട് കട്ട്മട്ത്തായില്ല കട്ട് ട്ട്മ്മല്ലേള്ളേ പിന്നെ കരിണ്ടാവുലേ ഹലോ
ആഹ് പറയ് കരയ്ണ്റഞ്ഞാ അവിടെങ്ങനെ പിടിച്ച് നിക്ക്ണ്ടോന്
തന്നെ എന്താ ചെയ്യാ മെസ്സേജ് അയക്കേണ്ടി ഇത് നമ്മടെ ഈ കോൾ കയ്യേട്ടെ
സമയം
അങ്ങളതുപോലെ അങ്ങനാവുമ്പോ സംസാരിച്ചാ മതി അങ്ങനല്ല തെരക്കിന്റെടേല് ആവുമ്പളെ നിങ്ങക്കും ബുദ്ധിമുട്ട് മ്മ്
ഇന്നാ ഞാൻ അടിക്കട്ടോ ഇന്നാ ഞാന് മെസ്സേജ്‌ അയക്ക
അല്ല ഇത് ഫുള്ള് ആവാണ്ട് കണ്ട് ചെയ്യാൻ പറ്റൂലാലോ കട്ട് ചെയ്യാൻ പറ്റുല്ല പോലും നമ്മടെ ഇതിന്റെ ഇതങ്ങനെയാണല്ലോ ക്രമീകരിച്ചിരിക്ക്ണത് രണ്ടാക്കും നഷ്ട്ടാണ് രണ്ടാക്കും നഷ്ട ഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ വാട്സ്ആപ്പിൽ പറഞ്ഞര്ന്ണ്ട് പിന്നെന്ത
പിന്നെ എന്താങ്ങനെ പോണു കാലാവസ്ഥല്ലേ
എങ്ങനെ
മഴയില്ല വെയിലല്ലാത്ത കാലാവസ്ഥ ആയോണ്ടെ
ഒരു കാലാവസ്
മ്മ്
സുഖല്ല്യാ
ആഹ്
എപ്പഴും എന്തോ സംഭവിക്ക ഒരു ഭയങ്കരരുല്ലേ വേറൊരു കാലാവസ്ഥ എന്നും ഇല്ലാതെ എന്തെങ്കില് ഫുളള് ദുരന്തായിട്ട്ണ്ടാവും ഇല്ലാന്ന്ണ്ടെങ്കില് ഇങ്ങനെയൊക്കെരോന്നുണ്ടാവും അവിടൊക്കെ വെള്ളപ്പൊക്കം ഇണ്ടാവ്ണ സ്ഥലാ
ആഹ് ഇന്നെ കെട്ടിച്ചോട്ത്തേ വെള്ളപ്പൊക്കൊക്കെണ്ടാവും
ഏഹ് നിങ്ങളിപ്പ കെട്ടിച്ചോട്ത്താള്ളേ
അല്ല ഞാപ്പോ ഇന്റെ വീട്ടിലാ
അത് ശരി ഓന് എന്താക്കാ കേടക്കാണ്
കേടക്കൊന്നല്ല ഇപ്പൊ കൊട്ടമ്മെ കളിക്കാണ്
എന്താ എത്ര മാസായിപ്പോ ആറോ
എട്ട്
എട്ട് മാസം നാലു മാസം കൂടി കഴിഞ്ഞാല് ഒരു വയസായി നോർമലന്നെ ഡെലിവറി ഒക്കെ
ആ വാക്വം ഡെലിവറിയാണ് ഹേ
എങ്ങനെ
എന്താ ഏ
എന്താ പറഞ്ഞേ
വാക്വം ഡെലിവറി ആണ് ആയിരുന്നൂന്ന്
അങ്ങനങ്ങ്
ട്യൂബ് ഇട്ടിട്ട് അങ്ങനൊക്കെ പ്രശ്ന അങ്ങനെ
അതെന്തേ അങ്ങനെ ആയത്?
അത് ബുദ്ധിമുട്ടായിട്ട്.
അള്ളോ
ഉം
നല്ല ബുദ്ധിമുട്ടായിണ്ടാവൂലേ? ഇന്നത്തെ നമ്മളെ ടൈമ് കഴിഞ്ഞു ട്ടോ ശരി.
ഉം